എന്തൊക്കെയാ വിശേഷം
എന്തൊക്കെയുണ്ട് ഇന്ന് സൺഡേ ആയിട്ട് എന്തായിരുന്നു
സൺഡേ ആയിട്ട് എന്താ പ്രത്യേകിച്ചൊന്നുവില്ല നാളെ തൊട്ട് വീട്ടിലെ കുട്ടിന്റെ ബേർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങള് ഒരു കേക്ക് ഇണ്ടാക്കിയിരുന്നു അപ്പൊ ആഹ് എടക്കൊക്കെ ഇണ്ടാക്കും ഇങ്ങനെ നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത്.
എങ്ങനാ പഠിച്ചേ ഓൺലൈൻ ആണോ
ആ ഞാന് യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ പഠിച്ചതാണ്
എത്ര നാള് കൊണ്ട് ഉണ്ടാക്കുന്നു
ഞാന് നമ്മള് കൊറോണ ടൈമില്ലേ ആ സമയത്താണല്ലോ ഏകദേശം ഒരു കേക്ക് ഒക്കെ എല്ലാരും ഇങ്ങനെ ബേക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അന്നങ്ങനെ ജസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങി വച്ചു മതിയാരുന്നു പിന്നെ അങ്ങനെ ആ പിന്നെ പുറത്തൊക്കൊന്നും കൊടുക്കൂല്ല നമ്മുടെ വീട്ടത്തെ ആവശ്യങ്ങൾക്ക് നമ്മള റിലേറ്റീവ്സിന് എന്തെങ്കിലും അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കില് അങ്ങനെ കൊടുക്കും
ആ എനിക്കും പഠിക്കണംന്നുണ്ട് കേ
ആ സിമ്പിളാണ് നമുക്ക് എന്താ അറിയോ ഇപ്പൊ നമ്മള് എത്ര ക്യാഷ് കൊടുത്തിട്ട ഒരു കേക്ക് വാങ്ങണേ നമുക്ക് ഒരു കിലോന്റെ ഒരു കേക്കിന് ആക നമുക്ക് ആവശ്യം വരു നാല് മുട്ടയും ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാംമ് പഞ്ചസാരയും ഇരുന്നൂറ്റി അമ്പത് ഗ്രാംമ് മൈതയും ഒരു ഒരു നൂറ്റമ്പത് ഗ്രാംമ് സൺഫ്ലവർ ഓയിലും ആണ് ഒരു കേക്ക് ബേക്ക് പിന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും ഏഹ് ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും ഇത്രേ ഉള്ളരു വാനിലാ സ്പെഞ്ചിന് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ പിന്നെ അതിന്റെ വിപ്പിംഗ് ക്രീം നമ്മള് ചെയ്യണസമയത്ത് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയ്ക്കുള്ള സധനവേ നമുക്ക് വരുള്ളൂ പക്ഷെ ഒരു കിലോന്റെ കേക്ക് നമ്മള് വാങ്ങിക്കുമ്പ ഏകദേശം എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് രൂപേന്റെ അടുത്ത് കൊടുക്കണ്ടേ ആ ആ ഇണ്ടാക്ക ആണെങ്കി അത്രയും സുഖാണ്
ആ എങ്ങന്ണ്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് അവര് അഭിപ്രായം പറഞ്ഞ
ഇല്ല കഴിച്ചിട്ടില്ല നാളെയാണ് ബർത്ത്ഡേ ഇന്നിപ്പോ ഞങ്ങള് ആഹ് ആഹ് പഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിഇപ്പ രാത്രി അന്ന് ഇപ്പ അത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടാണ് ഞാന് ഇത് ചെയ്തിട്ടില്ല ആ ഓവൻ ഞാൻ ഞാന് ഓവനിലാണ് ഇപ്പ ഉണ്ടാക്കിട്ടുള്ളത് ഇതുവരെ ഉണ്ടാക്കിയിരുന്നത് ഞാന് നമ്മള് എന്ന നമ്മടെ വീട്ടിലൊക്കെ ചോറൊക്കെ ഊറ്റി വെക്കുന്നെ ചെമ്പുണ്ടാവുംലോ ചെറുത് ഇങ്ങനെ അങ്ങനത്തെ അല്ലെങ്കി നോൺസ്റ്റിക് ന്റെ ചെറിയ ബിരിയാണി പോട്ടൊക്കെ ആ അതിനകത്ത് നമ്മളെ ചോ ചോറൊക്കെങ്ങന വാങ്ങി വെക്കുമ്പോ തിരിക പോലോരു സ്റ്റീലിന്റെ ഒരു ചെറിയ ഒരു സാധനം ഉണ്ടാവുല്ലോ
ആഹ്
അത് ഇറക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഞാൻ കേക്കിന്റെ ഈ ടിന്നർ ഇത് ഇറക്കി വെക്കും നമ്മളെ ബാറ്ററ് ഒഴിച്ച വെച്ചിട്ട് അടച്ച് വെക്കും ഫസ്റ്റ് ഫസ്റ്റ് ട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു മു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം ആവും
ആ പിന്നെ കേക്ക് എന്തോ ഓ ലെയർ ഉണ്ടാക്കുന്നത് മറ്റേ ദോശ ഉണ്ടാക്കുന്ന കണക്ക് ഉണ്ടാക്കത്തില്ലേ ലെയറ്
അത് നമുക്ക് അത്രക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടൂല ആ അതൊരു പ ആ ഒരു ഒരു പാൻ കേക്കിന്റെ ആ ഒരു സ്ട്രക്ച്ചറെ വരുള്ളൂ നമ്മള ആ സാധകേ ക്കിന്റെ ഒരു ടേസ്റ്റ് വരുല്ല നമ്മള വീട്ടിലെ ആവശ്യങ്ങള് കുട്ടികള ളെ പറ്റിക്കാൻ ഒക്കെ ഒരു ചെറുതാ ഞാൻ ചെയ്യാ
ആഹ് ആഹ് പിന്നെ ഇന്ന് എന്താരുന്നു പരിപാടി പ്രത്യേകിച്ചൊ ല്ലാരുന്നോ പുറത്തൊന്നും പോയില്ലേ
ഇല്ല ഇല്ല ഇന്ന് വീടിന്റെ സൈഡില് മതില് കേട്ടാണ് അപ്പൊ വീട്ടില് അയിന്റെ പണി രൊക്ക അപ്പോ അവർക്കുള്ള ഫുഡ് എടുക്കലും അവരെതാക്കലും അവര് പോയിട്ടില്ല ക്ലീനിങ്ങും, അതൊക്കെ പാടെ കഴിഞ്ഞത്തേക്കിന് ഇന്ന് വേറെ സ്പെഷ്യലൊന്നുല്ല
ഉം. ഇവിടെ ആണെങ്കിൽ ഞാൻ വൈകുന്നേരം ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങി ഗാർഡനിങ്ങിനായിട്ട് മ്. ഓൺലൈനിന്ന് കുറച്ച് വിത്ത് മേടിച്ചാരന്ന് ചെടിടെ ആഹ മീഷോയിന്നാ അത് ഞാനത് യൂട്യൂബില് കണ്ടിട്ടാ വാങ്ങിച്ചത്.
പക്ഷെ അതില ന.
അത് ഞാനേ മറ്റേ
കാണത് മാത്രമ മുളക്ക
ട്രെയിലന്ട്ടത് ചകിരിച്ചോറ് മിക്സ് ആക്കിയിട്ട്
അതെല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം കിളിച്ചു.
അത ആ ല്ല അ പിന്നെ കാ
ആഹ്
ഉം
വേറെന്താ
പിന്നെ വെജിറ്റബിൾസിന്റെ വിത്തും, ഹലോ ആഹ ആ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ വിത്തും പിന്നെ. ചെടികള വിത്തും കൂടിം പി മിക്സ് ചെയ്തിട്ട് മേടിച്ചിരുന്നേ പിന്നെ വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം നല്ലോണ്ണം ഉണ്ടായി പിഇച്ചക്കൊക്കെ നല്ലോണം കായ്ച്ചു. അതുപോലെ പയർ തന്നെ ആ ചകിരി. ചോറ എങ്ങനെ മിഷോന്നാണോ മേടിച്ചത്?
അല്ല അല്ല ഇത് ഞാൻ സ്വ ന്തയിട്ടുണ്ടാക്കിയതാ നമ്മള് തൊണ്ടില്ലേ തൊണ്ട് അതൊരു ഒരു മണിക്കൂർ കുതിർക്കാനിടണം വെള്ളത്തില് എന്നിട്ട് കുതിർ കുതിർക്കാനിട്ടട്ട് ചാക്കിൽ അത് പൊഴിച്ചിട്ട പെട്ടെന്ന് വരും പൊഴിഞ് അത് അടിച്ചടിച്ച് ആ അടിച്ചടിച്ച് ഇങ്ങനെ ചക്കിലതാകിട്ട് നമ്മള് ഉണങ്ങിയ ചാണകപ്പൊടിയില്ലേ അതും കൂടെ മിക്സ് ആക്കിയിട്ട് നട്ടു നോക്കിയ പെട്ടെന്ന് കിള ഇത് കുഴിച്ചുടന്നും വേ.
ഒരു മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെക്ക. ന്നിട്ട് ശേഷം നമ്മൾ ചാക്കിൽ ഇട്ടിട്ട് എന്താ ചെയ്യേണ്ടത്
ഒന്നും ചെയ്യേണ്ട ചാണകപ്പൊടി മിക്സ് ആക്കിയാൽ മതി.
മിക്സാക്കിഅയില് വെക്ക എന്നാ ഓട്ടോമാറ്റിക്കായിട്ട് അതു പൊടിഞ്ഞ് വരും?
ആഹ് പൊടിഞ് വരും അത് ഞാൻ നാ ട്ടപ്പം രണ്ടു ദേവസം കഴിഞ്ഞപ്പോ മുള വന്നു
അതല്ലേ ഈ തൊണ്ട് ചകിരിച്ചോറാവാൻ വേണ്ടി എത്ര ദിവസം എടുക്കുന്ന ചോദിച്ചത്?
അതൊന്നും വേണ്ട അന്നേരം തന്നെ നമുക്ക് എടുക്കാം. ആഹ്.
ആ ഞാൻ ആ അപ്പൊ അങ്ങനെയ കട്ട കട്ടൽ തന്നെ വെക്കാ?
മനസ്സിലായില്ലേ ചകിരി നമ്മള് തൊണ്ടില്ലേ? തൊണ്ട് തേങ്ങാ പൊതിച്ച തൊണ്ട് അത് ഓ ഒരു ചാക്കിനകത്തങ്ങാണും ആക്കി ആ ഫുള്ളായിട്ട് വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് നമ്മളത് ഒരു മണിക്കൂർ കഴിഞ്ഞ എടുക്കുവാണെങ്കിൽ അത് നമ്മള് പൊഴിച്ച് അടിച്ചു പൊഴിക്കണം. തറയിലിട്ട് അടിച്ചുപൊടിച്ച്ച് ആ ചാക്കിനകത്തങ്ങാനും ഇട്ട് അടിച്ചുപൊഴിച്ചാ മതി
ആഹ.
അങ്ങനെ ചെയ്താ മതി. ആ പെട്ടെന്ന് കിളിക്കും മോള വരും.
ആ ആ ഞാൻ സാധാരണ എങ്ങനച്ചാൽ ഈ ചന കിരി ചോറ് വാങ്ങിച്ചിട്ടഅതും ഈ ചാണക- മിക്സ് ളൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട്
അഗ്രോപസാറന്നൊക്കെ പോയിക്കഴിഞ്ഞാലേ- ഈ ട്രേ കിട്ടും ഈ വിത്ത് പാകുന്ന ട്രേ-
ആഹ് ആഹ്
ആഹ് ട്രെയിലാണെങ്കിൽ പെട്ടെന്ന് ക് നമുക്ക് പിരിച്ച് നടാൻ നല്ല എളുപ്പ സിമ്പിൾ-
ആഹ് ഞാനതിന് പകരം എന്താ ചെയ്യല് അറിയോ നമ്മ പായസം കൊടുക്കണ ക്ലാസ് ഉണ്ടല്ലോ?
ആഹ്-
ആഹ് പിന്നെ നമ്മെ പ്ലാസ്റ്റിക്കിന്റെ അല്ലാത്ത പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ന്റെ അല്ലാത്ത അതിന്റെ ആഹ് പേപ്പർ ഗ്ലാസ് ണ്ടല്ലോ അതിലാണ് സാധാരണ മജ ഞാൻ അങ്ങനത്തെ ചെയ്യല് പക്ഷെ
ഇവിടെ അച്ഛനൊക്കെ അങ്ങനാ നടന്ന പയറ് പാവലൊക്കെ
പയർ എനക്ക് അത്യാവശ്യണ്ടായി പീച്ചക്കെ ണ്ടായി പിന്നെ അതുപോലെ തന്നെ റാഡിശ് നല്ലോണം ണ്ടായി. അതിൽ അതിലുണ്ടായിര വിത്യ റാഡിഷിന്റെ അത് നന്നായിട്ടുണ്ടായി. ആഹ് പിന്നെ മുളക് കുറച്ചൊക്കെ ണ്ടായി വഴുതന ചെറുതാണ്. വല്ല്യയ വലിപ്പല്ലാത്ത കുഞ്ഞു കുഞ്ഞു നമ്മള് - ഫിങ്കറിന്റെ ഒക്കെ എത്ര പോന്ന എത്ര പോന്ന കായ്കളാണ് അത് നല്ലത് ആഹ്- ഞാന് ചാണകപ്പൊടി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ. എല്ലുപൊടി ണ്ടല്ലോ എല്ലുപൊടി ആഹ് ആഹ് അതുപോലെ തന്നെ വേപ്പിപുണ്ണാക്ക്-
അതിനെക്കാട്ടിലേ ഈ ഓൺലൈനില് എൻ ബ കെ നയന്റ്റീൻ നയന്റ്റീ എന്ന് പറയുന്നരു വളം കിട്ടും.
കളറല്ലേ അത് യൂസ് ചെയ്തിട്ടുണ്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആഹ് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ ചെടികളൊക്കെ കൊടുക്കലുണ്ടേ എനിക്ക് എപ്പൊ- ആഹ് ഞാന് അത് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അത് കൊടുത്തിരുന്ന സമയത്ത് റോസൊക്കെ നന്നായിട്ട്
ഇവിടെ ഞാൻ വാങ്ങിച്ചരുന്ന കേട്ടോ താമരുണ്ട് താമരക്ക് വളവമായിട്ട് ഇടാനായിട്ട്.
താമര എങ്ങനെയാ നിങ്ങൾ ട്യൂബണോ വിത്താണോ നട്ടത്?
ടുബർ.
അതെവിടന്ന് വാങ്ങിച്ചേ?
അത് ഞാൻ എനിക്കൊരു പരിചയമുള്ള ഒരു ചേച്ചി സ്റ്റാറ്റസ് ഇട്ടത്തിട്ട് കൊറിയർ അയച്ചന്ന എനിക്ക്.
തന്നെ എത്ര പ്രൈസ തന്ന?
അത് ഷിപ്പിംഗ് ചാർജ് എല്ലായിടോ എഴുപതാ വാങ്ങിക്കുന്നത്.
ആഹ് ആകത്രെ വരുന്നേ ആ ഞാൻ മീശോന്ന് വിത്ത് വാങ്ങിച്ചുവേ-
വിത്ത് വാങ്ങിക്കരുത് കിഴങ്ങങ് കിഴങ്ങാ കിഴങ്ങാ നടണ്ടന്ന്
ആഹ് മീശോന്ന് വിത്ത് വാങ്ങിച്ചിട്ട് നന്നായിട്ട് കളർത്തൊക്കെ വന്നു പിന്നെ- ക്കെ വന്നങ്ങാണ്ട് അത് കൊത്തിട്ടോ എന്താന്നാവോ അത് പിന്നെ ക ഞാൻ വന്നപ്പ- മൊട്ട് വന്നിട്ടില്ല ഇല നന്നായിട്ട് വന്നിരുന്നു.
ഞാൻ പറയാം കിഴങ്ങില്ലേ കിഴങ്ങ് അത് വാങ്ങിച്ചിട്ട് പ്രൈസ് കുറഞ്ഞ കിഴങ്ങൊക്കെ കിട്ടും. അത് വാങ്ങിച്ചിട്ട് ആഹ് നമ്മള് ബൈസനില്ലേ മറ്റേ നൂറ് രൂപയുടെ- പൈസം കിട്ടത്തില്ലേ വലത് അത്യാവശ്യംക്കള്ളാ അതിനകത്ത് അടിവളയിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടി - വേപ്പൻ പിണ്ണാക്കോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട്. ആഹ് ഹ അതിന്റെ മുകളിൽ മണ്ണ് കല്ലില്ലാത്ത മണ്ണിടണം-
ആഹ് ഞാ പാടറത്ത് പോയി ചെളിയൊക്കെ എടുത്തോണ്ടന്ന്-
ആഹ് ചെളി ആയാലും ആ ചെളിൽ കിളിക്കൂല-
ആഹ് ചെളിയിലാണ് നല്ലത് തന്നെ ആഹ് എന്ന അവര് പി ഞാ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്- ക്കുമ്പോ നമ്മള് അധികായി -
ആഹ് മണലില്ലാത്ത മണ്ണില്ലേ മണലി ല്ലാത്ത മണ്ണ് ടബിന അത്തോറ്റി- ഇട്ടട്ട് നമ്മള് അത് സൈഡിൽ കൂടെ നടണം സൈഡില് കിഴങ്ങാക്കണം അതിന്റെ ബഡൊന്നും- ആഹ് മണ്ണിന് മുകളിലാവരുത് പൊങ്ങിനി
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് ഗ്രോത്തിപ്പ എന്ന് പറയുന്നൊ ഒരു സംഭവം ഉണ്ട് അതിനകത്ത് ഇങ്ങനെ വിരലിന്റെ കണക്കൊക്കെ ഇരിക്കുന്ന
ആഹ് ആഹ്
ആഹ് അത് നോക്കി വേണം നടാൻ അത് യൂട്യൂബില് നോക്കിട്ട് വേണംനടാനെ
ആഹ് ആഹ്
യൂട്യൂബിൽ ഒരുപാട് പേര്ങ്ങനെ കാണിക്കുന്നുണ്ട്.
ആഹ് ആഹ്
ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക രണ്ടു മാസം കൊണ്ട് പൂ പിടിക്കും
പൂവിടില്ല എന്തായാലും നോക്കണനി
ക്ക ആണെങ്കി രണ്ടു മാസം കൊണ്ട് പോയി ഇപ്പ എല്ലാടും ഉണ്ട് സെയ്ൽ
ചെടികളൊക്കെ ഞങ്ങള് നാട്ടില ഉണ്ടായിരില്ല അപ്പ പതിന ട്ട എത്തിട്ടുള്ളൂ അപ്പൊ ക്കന് വളം കൊടുക്കലൊക്കെ ആഹ് ആഹ്
ഈ കോട്ടോടെ വെള്ള താമര കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിന്റെ പ്രൈസ് മ്പ അതിന്റെ ആഹ് ചട്ടി ഉൾപ്പെടെ എഴുന്നൂറ് രൂപയ്ക്ക് എല്ലാ കേരളത്തിലൽ എല്ലായിടോ സെയിൽ ചെയും ഉം ട്യൂബർ മേടിച്ച് കൂടിപ്പോയാ ഇരുന്നൂറ് രൂപയ്ക്ക് അപ്പുറം പോകില്ല മൊത്തത്തിൽ ഇല്ല ഇല്ല ഒരു നൂറ്റി എഴുപത് നൂറ്റി എമ്പതിൽ ഇങ്ങനെ നിൽക്കും
ഞൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ വഡിയോ കണ്ടപ്പോ ഞാൻ ചദിച്ചത് പക്ഷ അവര് ഒരു റിപ്ലൈ ഒന്നുംതന്നില്ല
തന്നില്ല പക്ഷേ ഇൻസ്റ്റൽ ചിലര് ഭയങ്കര റേറ്റ് പറയും കേട്ടോ
ആഹ് ഇവര്പ്പൊഞ്ഞരു കലാത്തി കലാത്തിയ അതെനിക്കറിയില്ല എനിക്ക് ഞാൻ കലാത്തിയ ഇത് കണ്ടിട്ടോ എ അറുപത് ത് രൂപയള്ള ഒരു തയ്യന് വരുന്നത് അത്യാവശ്യം ഹെ ത്തിയായിട്ടുള്ള പ്ലാന്റ് ഞാൻ ഓൺലൈനിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഞാന് പിന്നെ ഇനിയിപ്പോ നാളക്കായിട്ട് ഒര കൊറിയർ ആയ ക്കുന്ന് പറഞ്ഞ് തിങ്കളഴ് ചകൊറിയറള്ളൂന്ന് പറഞ്ഞ ഞാൻ പത്ത്പീസ് പറഞ്ഞ് കൊറിയ ചാജ് അടക്ക പത്ത് പീസിന് ആകെ എണ്ണൂറ്രൂപ വരും
ഒരെണ്ണം നട്ടാൽ മതി തുരിതുരാ പിടിക്കും
ആഹ ഇവിടെ ഞാന് നട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിലുണ്ടായിന്നില്ല കുറച്ച കാലപ്പോ ഒരു നാല് മാസയിട്ട് ഞാൻ പുറത്തരുന്നു അപ്പഴേക്കിനി വന്നപ്പോഴേക്കിന ഒക്കെ ഇപ്പ ഈ മഴ മഴയില്ലാത്ത സമയല്ലേ ഗാർഡൻ ഒക്കെ മൊ മൊത്തത്തിലൊന്ന് പോയ മട്ട സെറ്റ് ചെയ്യേണ്ടതാണ്പ്പോ റോസ ക്കെ ഞാന് കട്ട് ചെയ്തിട്ടു അദ്യം തോട്ട് കാടും മൂടിയിട്ട് പൂ വരുന്നില്ല നല്ലോണം കൊമ്പിട്ട് ആകങ്ങിട്ട്തായതോ
അതെന്ത് ചെയ്യണന്ന്റിയാവോ റോസ് മേടിച്ചാണോ നടുന്നേ
ആഹ് മേടിച്ചെട്ടതാണ്
ആ പ വേടിച്ച് വേടിക്കുമ്പോ ആദ്യത്തെ പൂവില്ലേ
ആഹ്
അത് മുട്ട ആകുമ്പോഴേ കട്ട് ചെയ്യണം
ആഹ് ആഹ്
പൂ വിരിയാൻ പാടില്ല
പടില്ലല്ലേ ഇതിന് വന്നപ്പോ തന്നെ പൂവിട്ടിങ്ങാണ്ട വന്നി
ആഹ് അത് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടിപ്പ് വരും
ആഹ് ടിപ്പ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇപ്പം മുട്ട് വരുന്നില്ല നല്ലോണം ആഹ് നല്ലോണം ഞാൻ ഒക്കത്തിന്റെ അടി വരെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പോ ഞനു സ്പെഷ്യല ആയിട്ട് എന്തെങ്കിലും അതിന് വളം എന്തേല യൂ
എല്ലുപൊടി ഇട്ട് നോക്ക് ഉം എന്നിട്ടതിന്റെ മൂട് എളക്കിക്കൊടുത്താ മതി
ആഹ് ഒക്കെ ഇളക്കി കൊടുത്തിട്ട് ഇണ്ട് പിന്നൊക്കൊന്ന് സെറ്റാക്കി എടുക്കണംന്ന് ഇനിപ്പോ ആകെ ഇങ്ങട്ട് കാർഡനൊക്കിങ്ങട്ടെന്തോ പറയാ ആകെ പോയ്ക്ക്ണ്
അത് ഇവിടെയും ഫുള്ള് പോയിയെട്ടോ വെറൈറ്റി ചെടിയൊക്കെണ്ടായിരുന്നു പോയിയെല്ലാം
എന്തോ ഞാൻ ഒരിക്കലുണ്ടാവുലാ വിചാരിച്ചതേര്ന്നു ജെ ആഹ് ആഹ് വാ വാ വാ പട്ടെന്ന് പോവും അതെ അടീലൊരു ചീച്ചില് വരല്ലെ അതിന്റെത് ഇങ്ങട്ട് ഇങ്ങട് പെട്ടെന്നിങ്ങട് മുർ ആഹ് അങ്ങ്ട്ട് ചീഞ് വന്നിട്ട് അങ്ങ്ട്ട് മുറിഞ്ഞ് ആട ഇൻ്റെട്ത്തൊരു മൂ നാല് ഇത് ചട്ടിയിലിണ്ടായിരുന്നു പല വെറൈറ്റി
ആഹ് ഇവിടെയുണ്ടായിരുന്നു എല്ലാം പോയി
അതില് പിന്നെപ്പോ ഇതിലുണ്ട് പിന്നെ ഞാൻ ഒരിക്കലും ഉണ്ടാവൂല എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാധനാണ്
ഹലോ ഇന്നാ പിന്നെ വിളിക്കാട്ടോ
ഓക്കെ ശെരി
ഓക്കെ